ഹലോ കേക്കാമോ ആ പിന്നെ
സുഖാണ് ആ കഴിച്ച്
സുഖാ സുഖാഅവിടെ സുഖാണൊ ആ കഴിച്ച് കഴിച്ച്ഓ കഴിച്ച് എന്തോ കഴിച്ചേ ഇന്ന്
ഞാൻ പെറോട്ടയും ഒരു മുട്ടകറിയും ഗൗരി ഹോട്ടലിന്ന് പ്രശസ്തമായ ഒരു ഹോട്ടലാണ് നമ്മുടെ ഏരിയയും പ്രശസ്തമാണ് ഹൈജീനിക് ആണ് അവിടുത്തെ പ്രധാനം
ഓ
ആ പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യണ്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്
ബിസിനസ് ആ എനിക്കൊരു കടയിടണ ന്നാണ് ആഗ്ര ഹം തുണിക്കട ഞാൻ തൈക്കും അപ്പഴത്തേക്ക് അങ്ങനെ ഒരുരിത് തുടങ്ങാനാണ് ആഗ്രഹം
അപ്പൊ നമ്മള് ബിസിനസിന്റെ അടികാരികളൊക്കെ എന്തൊരു ക്കെ അറിയാമോ അടിസ്ഥാന കാര്യങ്ങള് ബിസിനസ് തുടങ്ങാൻ നമ്മൾ എന്തരൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയാമോ
അയ്യോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂട
പഠിക്കണം നമ്മളൊരു ബിസിനസ് ഇട്ട് അത് വിജയിക്കാ വിജയിക്കൻഅല്ലേ തുടങ്ങണത് അപ്പൊ നമ്മള് അതൊക്കെ നോക്കി തന്നെ ഇടണം ബിസിനസ് തുടങ്ങ ഞാനൊരു ബിസിനസ് ചെയ്തിട്ടണ്ട്ത് പൊട്ടിപ്പൊളിയെയും ചെയ്തിട്ടുണ്ട്
ആ എന്തു ബിസിനസ
അത് ഞാൻ ഒരു ചക്കക്കുരു ഫാക്ടറി അങ്ങനത്തെ ഒരു സംഭമാണ് നോക്കിയത്
ഓ ഓ ഓ ചക്കക്കുരു എത്ര ഇക്കിതാ
അത് ഡൗൺ ആയി പോയി സംഭവം എന്ന് പറയുമ്പോ നമ്മളൊരു എന്ത് കടയായാലും നമ്മൾ ഇടണേന്റെ ഒരു ആ ഒരു പരിധിയില് ആ കട ഉണ്ടാ നോക്കണം ആ കട ഇട്ട കഴിഞ്ഞാ അവര് അവിടെ ആ താഴ്‌ ഉറപ്പിച്ച കഴിഞ്ഞ നമുക്ക് അവിടെ വാഴാൻ പറ്റൂല്ല അവരത് പൊളി എന്ത് എന്ത് ചെയ്തിട്ടായാലും പൊളിക്കാൻ നോക്കും അപ്പൊ നമ്മള് അവിടത്തെ എങ്ങനെയാണ് അവിടുത്തെ പ്രദേശത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ എന്തിര് ആവശ്യം അതൊക്കെ നോക്കി വേണം നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആ ബിസിനസിലെ നമ്മള് നമുക്ക് നമ്മള് ഒരു മാസം ഒരു ഒരു ഇത് വയ്ക്കണം ഒരു പോയിന്റ് ആ പോയിന്റില് നമുക്ക് എത്തിക്കാൻ പറ്റുമോന്ന് കൂടെ നോക്കാം ആ പോയിന്റ് എത്തിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടില്ല നമുക്ക് അവിടെ ലോസ് വരും ലോസ് പറ കഴിഞ്ഞാൽ നമ്മള് ചെലവാക്കിയ പൈസ പോലും നമുക്ക് കിട്ടൂല്ല നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോലും നമുക്ക് കിട്ടൂല അങ്ങനെ അയാപ്പൊ എന്റെ ചക്ക കുരുവെല്ലാം കൂടെ ഡൗണ് ആയി ആ ചക്കുരു കാരനാണെങ്കിൽ കൊറെ ചക്കക്കുരു കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ ഞാൻ കുറെ ചക്കുരു കിടന്ന അതിനൊക്കെ വാരി വില്ക്കയിമ്മ് ചെയ്ത് ചക്കക്കുരു ഏറ്റവു നല്ല ബിസിനസ ഇവിടെന്ന് കൊച്ചിയിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യൻ പറ്റും അവിടെ നേരെ ദുബായ്